അ
എന്താൽ
ആഹ് ഭക്ഷണൊക്കെ കഴിച്ചാ?
ഇവടത്രെ. ഉച്ചക്കലെ ചോറ് വെയ്ച്ചാ?
ആഹ് ലെയ്റ്റാവൊ? ആഹ് ഭക്ഷണം കഴിച്ചു.
ആഹ് കഴിച്ച ആഹ്
ആഹ് ഞാ കഴിച്ചിട്ട് ഇവടെ ഇരിക്കുന്നു.
അതെയാ? പിള്ളേര് സ്കൂള് പോയാ?
അഹ് ആഹ് മക്കള് സ്കൂൾ പോയി അവിടയോ?
ആഹ് സ്കൂള് പോയിനി. നാലര മണിയാവും വരുമ്പോ.
ആ അതെല്ലേ? ഇവിടെയും നാലരയാവും എത്തുമ്പോ. നാലേകാല് നാലര.
ആഹ് അതന്നെ, നാലരയാന്ന്. പിന്നെന്ത്? ഈഹ് മഴ ഇപ്പ ഇല്ല. ഇപ്പ നല്ല ഇച്ചറിങ്ങാനം ബെയിലെല്ലോ ഉണ്ട്. ആഹ്
ആഹ് ഇവടെ നല്ല മഴയായിരുന്നു.
അതേ. ഇപ്പഴു ആഹ്. പിന്നേ പണിയെല്ലായാ?
ആഹ് ഇനിയിപ്പോ വൈന്നേരത്തേക്കുള്ള ഭക്ഷണൊക്കെ തൊടങ്ങണം. ഒരു നാല് നാലരയാവുമ്പം തൊടങ്ങണം. ചോറ് വെക്കണം കറി വെക്കണം എല്ലാം ചെയ്യാന്ണ്ട്.
ചോറ് ആന്നല്ലേ? അപ്പല്ലേ?
ഇല്ല രാത്രി ചോറ് വെക്ക്വാ.
ചോറാ?
ആഹ്.
അതെ. ഫു എന്തെല്ലാ ഫുഡ്ഡെല്ലാ ഇണ്ടാക്കല്ണ്ടാ വൈന്നേരം?
വൈകുന്നേരം ഇപ്പം മക്കള് വരാനാവുമ്പോ അവരി ക്കെന്തെങ്കിലും ആക്കും. ചെലപ്പോ എന്തേലും കുറുക്കോ അങ്ങനെ എന്തേലും ആക്കി വെക്കും.
ആഹ് അതന്നെ എണ്ണക്കടി ഒന്നും ആക്കല്, ഉം. എണ്ണക്കടി ആക്കലില്ലെ നിങ്ങളങ്ങോട്ട്?
എണ്ണക്കടി കൊറവാണ്. എപ്പളെങ്കിലും എപ്പളങ്കിലും ഞായറാഴ്ചയൊക്കെ ലീവ്ള്ള സമയത്തൊക്കെ ആന്നെങ്കില് പഴംപൊരിയൊക്കെ ഇണ്ടാക്കും. ഉള്ളിവടയൊക്കെ ഇണ്ടാക്കും.
ആഹ്.
അല്ലാത്തപ്പം പാ എണ്ണക്കടികളൊക്കെ വളരെ കൊറവാ. അഹ് അവിടെയോ പലഹാരക്കെ ഇണ്ടാക്കാറുണ്ടോ വൈകിട്ട്?
ആഹ് ഉ ചെ എട്ക്കെട്ക്ക്. എപ്പളുല്ല, എട്ക്കെട്ക്ക് ചെയ്യും.
ആഹ് ഇവിടെ അയ്‌ന് ആർക്കും ചായക്ക് പലഹാരം വേണം നിർബന്ധൊന്നുല്ല.
എൻ ഇത്
ഞാറാഴ്ച്ചയൊക്കെ എല്ലാരും ഇണ്ടാവുള്ളൂ, എല്ലാരും ലീവായ സമയത്ത്.
ആഹ് ഒക്കെ ഇര്ന്നിട്ട്. മ്മ് ആഹ് അതെയാ? ഊം ഇത്
പിന്നെ വേറെ എന്താ? മക്കളൊക്കെ വരാനാവുമ്പോ എന്താ കൊടുക്കാ വന്നിട്ട് ഭ ചോറാ കൊടുക്കാ അല്ലേ എന്തേലും
ആഹ് ചോറ് ബെയ്ക്കുന്നോരയ്ക്ക വെ ബെയ്ക്ക്ന്ന്ണ്ട്. ഇല്ലെങ്കി ചായ കുടിക്കു. എന്തെങ്കു എണ്ണക്കടി അല്ലെങ്കി ബേക്കറി സാധനം. അങ്ങൻത്തെ എന്തെങ്കു. കൂട്ടിട്ട് ചായ കുടിക്കും. ആഹ് അങ്ങനെ കഴിക്കും.
വൈകുന്നേരത്തേക്ക് അന്നേരം എന്താ ഫുഡ് ഉണ്ടാക്ക ചോറും കറിയുംതന്നെയാ
അല്ല എപ്പൊ രാത്രിയാ രാത്രി രാത്രിയെക്കെ അപ്പം അപ്പം ചോറല്ല രാത്രി അപ്പം ചുടുന്നത് ഉച്ചക്കൊ ക്കെ ചോറ് ആഹ്
ആ ഇവിടെ രാത്രിക്കത്തേക്കെ ന്തായാലും ചോറ്ന്നെ വേണം എല്ലാവർക്കും നിർബന്ധമാണ്
ആഹ് അത് മുമ്പ് ചോറ് തന്നെ എല്ലാരുണ്ടായി ഇപ്പം അപ്പം തുടങ്ങിയത് അതെ മുന്നേ ചോറുതന്നെ അല്ലേ എല്ലാരും കഴച്ചോണ്ടിരുന്നെ
ആഹ് യാത്രയൊക്കെ പോവാറ്ണ്ടോ? യാത്രയൊക്കെ പോവാനിഷ്ടാണോ?
ആഹ് പോവലുണ്ട് ആഹ് ബീച്ച്ക്ക് പിന്നെ അങ്ങനെ പോവും ഫ്രണ്ട്സിന്റെ അടുക്കേ വീട്ടിലേക്ക് വീട്ടിലേക്കൊന്നും പോയില്ലേ
ആഹ് ഞാന് ഇപ്പൊ എന്റെ വീട്ടിലാ നിക്കുന്നേ അപ്പൊ ഇവിടുന്ന് ആ ശ ഈ ഞായർ ഇപ്പൊ നാളെ ലീവ്അല്ലേ ശനിയും ഞായറും മക്കൾക്ക് ലീവ് ആയതുകൊണ്ട് ഹസ്ബന്റിന്റെ വീട്ടിലേക്ക് പോകും
സ്കൂൾ ലീവാ ശനിയും ഞായറും ഇവിടുത്തെ പോലന്നെയാ
ശനിയും ഞായറും ലീവാണ് അപ്പൊ അങ്ങോട്ട് പോവും
ആഹ് അതെയോ ലീവ് ഉണ്ട് ആഹ് ശനിയും ഞായറും ലീവ് തന്നെ അധികം ഒരിട വെള്ളി ലീവ്ണ്ടാ
ആഹ് അല്ലെങ്കിൽ വെള്ളിയാഴ്ച വൈകിട്ട് പോവുംല്ലെങ്കില് ഞ ശനിയാഴ്ച്ച രാവിലെ പോകും
ആഹ് അതികം ഇവിടെയാ നിക്കല്
ആഹ് എന്റെ വീട്ടിലാ നിക്കുന്നെ ഇപ്പം മക്കളെ ഇവിടെയാ സ്കൂളിൽ ചേർത്തെ ഇവിടുന്നാണ്സ് കൂളിലിന്നും ഹോസ്പിറ്റലൊക്കെ അടുത്താണ് ഇവിടെയാ സൗകര്യം
ഹോസ്പിറ്റലിൽ എന്ത് വർക്ക് ചെയ്യുന്നതാ
ആഹ് ഞാന് തെറാപ്പിസ്റ്റ് ആണ് ആയുർവേദ ഹോസ്പിറ്റല് അപ്പൊ എനിക്ക് പോയി വരാനൊക്കെ അതാണ് സൗകര്യം അതുകൊണ്ട് ഇവിടെ നിക്കും
ആഹ് ഇന്ന് ഇന്നില്ലേ
ഇല്ല ഞാനിപ്പം ലീവാ ലീവാക്കിട്ടാ ള്ളത് മക്കള് സ്കൂള്ല് പോകുന്നോണ്ടെ മതിയാക്കി ഇനിപ്പം പോണമെന്നിങ്ങനെ വിചാരിക്കുന്നുണ്ട് പക്ഷേ നടക്കോ ന്ന് അറിയില്ല ഒന്നാമത് രാവിലെ എട്ടു മണിക്ക് പോണം വൈകീട്ട് തിരിച്ചെത്തുമ്പൊ ആറ് ആറര ആവും
ആഹ് അപ്പൊ ഇ ഇനി കിട്ടുവോ വർക്ക് അങ്ങനെ ലീവ് ആക്കിയ ശേഷം
ആഹ് ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് ഇപ്പ വരാൻ പറ്റില്ലാന്ന് പറഞ്ഞിരുന്നു അപ്പം എനി ഇപ്പൊ കർക്കിട മാസൊക്കെ തുടങ്ങാറായത്കൊണ്ട് തെ രക്കുണ്ട് വെരുന്നുണ്ടോന്ന് ഒക്കെ ചോദിക്കും ഡോക്ടറ് വിളിച്ചിട്ട്
അപ്പൊ മസാജ് തുറാപ്പീന്റെതല്ലേ ആ
ആഹ് തെറാപ്പി പഞ്ചകർമ്മ
ആഹ അത ന്നെ കൊറയാ തൊ ടങ്ങീട്ട്
ആഹ് ഞാന് കല്യാണത്തിന് മുമ്പ് ഒരു മൂന്ന് വർഷം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് ആറ് വർഷാ യി ഇപ്പം ഇടക്കിടക്ക് പോവാറുണ്ടായിരുന്നു
കോഴ്സ് പഠിച്ചതാ എന്ത് പഠിച്ചയിന്
ഞാൻ പഞ്ചകർമ്മ കോഴ്സ് കഴിഞ്ഞതാ
കോഴസ് ഞ്ഞഴിഞ്ഞല്ലേ ഉ ഉ കോ കോഴ്സ് പഠി ച്ചിട്ട് പണി കിട്ടണം
മലയാളം അത്യാവശ്യം അറിഞ്ഞിരിക്കുണെന്നെള്ളു എസ് എസ് എൽ സി പാസ് ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത് ഞാൻ ഡിഗ്രിഒക്കെ കഴിഞ്ഞ ഡിഗ്രി പിന്നെ കമ്പ്യൂട്ടർ ഡിപ്ലോമക്കെ കഴിഞ്ഞിട്ട് പോയതാ അന്നേരം ജോലിയൊന്നുംആവാത്ത കൊണ്ട് പിന്നെ അങ്ങനെ പോയി അങ്ങനെ ജോലി ആയിതാ
ഞ്ഞ് പർഞ്ഞ് ബേറ ജോലി കിട്ടട്ടെ അയ്‌ന്റെ
എന്താ
വേറെ നല്ല ജോലി കിട്ടട്ടെല്ലേ നല്ല പഠിച്ചീനി ല്ലോ
ആഹ് കമ്പ്യൂട്ടർ ഡിപ്ലോമിം കഴിഞ്ഞു ഡിഗ്രിയും കഴിഞ്ഞു വേറെ അങ്ങനെ തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് ഒന്നും പഠിച്ചി ഇല്ലല്ലോ
ആഹ് അതെ പട്ച്ചിട്ട്
അപ്പൊ അതുകൊണ്ട് പിന്നെ കമ്പ്യൂട്ടർ മേഖലയിലേക്കൊന്നും പോവാൻ വല്യ ഇഷ്ടല്ല ഒന്നാമത് തലവേദനൊക്കെയുള്ളോണ്ട് ഫോണും കമ്പ്യൂട്ടറും ഒക്കെ അധികം യൂസാക്കാനും പറ്റില്ലല്ലോ.
കണ്ണില് ഇതാവും ആഹ്
ആഹ് അതുകൊണ്ട് പിന്നെ ആ മേഖലയിലേക്കെങ്ങ് പോയില്ല.
ആ അതെയോ
ഉം
ഉം ഇപ്പോ ആരുണ്ട് വീട്ട്ല്
ഇപ്പൊ വീട്ടില് അച്ഛനും അമ്മയുണ്ട് അമ്മാമിണ്ട്.
ആഹ് അതെ
ആഹ് ഞാന് ഇപ്പൊ ലീവായത് കൊണ്ട് ഇപ്പൊ വെടെ പോവണംന്ന് ഇങ്ങനെ വിചാരിക്കും പ ക്ഷെ പോക്കൊന്നും ഇനി നടക്കൂല്ല മക്കളെക്ക
ആഹ് കു കുഞ്ഞിണ്ടാ കുട്ടിയുണ്ടാ ചെറിയ
മക്കളെ കെ ജിയില് പഠിക്കുന്നു
ചെറിയത് ചെറിയത്ല്ലേ യു കെ ജി പഠി
ആഹ് യു കെ ജിയില് രണ്ട് എരട്ട കുട്ട്യാളാ
എർട്ട കുട്ട്യാളാ ആഹ് അതെ അങ്ങെനെ ആ അപ്പോ ഓറ് പോയാ കങ്ങനവാടീൽ പോയാ
ആഹ് അവര് ക്ലാസ് ഇണ്ട്. അവര് പോയിനി ഇപ്പൊ അവര് നാലരയാവും എത്താൻ
ആഹ് അത് എന്ത് നട്ന്നിട്ട് പോന്നതാ അല്ല വണ്ടിയിലാ
അല്ല ഓട്ടോ
ഓട്ടോയ്ല് പോന്നതാ ആ കൊർച്ച് ദൂരയാണ്ട് ആഹ്
ആ ഇവ്ടുന്ന് ഒരു കിലോമീറ്റർ ദൂരംണ്ട് അപ്പം ഓട്ടോ ആക്കിന് കഴിഞ്ഞ വർഷം ഓട്ടോണ്ട് ഈ വർഷം ഓട്ടോണ്ട് ഇനിയിപ്പാ അട്ത്ത വർഷം മുതല് ഓട്ടോ ണ്ട്. ബസ്ണ്ട് അവരെ സ്കൂൾ ബസ്സ്ണ്ട് പഷേ അതിരാവ്മ്പോ രാവിലെ എട്ടേ കാലാകുമ്പം പോണം പിന്നെ ചുറ്റി തിരിഞ്ഞിട്ട്
എന്താ ഉം
ആഹ് ഇത് ഒമ്പതരാമ്പെ പോള്ളൂ
ആഹ് മുമ്പ് പോന്നത് ബണ്ടി ബസ്സെങ്ക് മുമ്പ് പോവും. കൊറെ ട്രിപ്പ്
ആഹ് ബസ് നേര്ത്തെ പോവും. കൊറേ സൈഡിലുള്ള കുട്ട്യാളൊക്കെ എട്ക്ക്ന്നോണ്ടെ
ആഹ് അതന്നെ അതെ
അത് അവര് നേരത്തെ പോവുന്നോണ്ട് പിന്ന
ഉം അതന്നെ ആഹ് അതെ അങ്ങനെ പിന്നെന്ത്
പിന്നെ വേറെ മഴയൊ ക്കെ ആയ്തോണ്ട് എല്ലട്ത്തും പോവാനും മടിയെന്നെ. ഇപ്പൊ അങ്ങനെ ഏടിം പോവലില്ല അടുത്ത് ബീച്ച്, പാർ ക്ക് അങ്ങനെയിള്ള സ്ഥലങ്ങൾല് പോവുന്നേല്ലാതെ ആഹ് അതന്നെ പിന്നെ പിള്ളേരിം കൊണ്ടൊക്ക പോവുന്നോണ്ട് ജലദോഷം, പനിയൊക്കെ ആവേം ചെയ്യും.
ഇതേക്ക് പിന്നെ വള്ളത്തിലെല്ലാം നല്ല ബള്ളം ബയിച്ചുണ്ട്
ആഹ് അതന്നെ അ ബീച്ചിലൊന്ന് എറങ്ങാനും പറ്റൂന്നില്ലല്ലോ.
ഇല്ല അതെ അങ്ങനെ പറ്റില ഏടെ സ്കൂള് പഠിച്ചത് അവ്ടന്യ
ആ ഇവിടെ വീട്ട്ന്റെടുത്തുള്ള ഹയർ സെക്കൻഡറി സ്കൂള് ഞാൻ ഗവൺമെന്റ് സ്കൂ സ്കൂൾലാ പഠിച്ചത്പ്പൊ മക്കളെ ചേർത്തതും ഗവൺമെന്റ് സ്കൂളി തന്നെ
ആഹ് അതെ എല്ലാർക്കു അധികം ഈടെയൊക്കെ ഗവൺമെന്റ് സ്കൂളിൽ തന്നെ അത്ര ബസ്സിൽ പോന്ന തന്നെ ഇങ്ങനെ വണ്ടി സ്കൂൾ വണ്ടി ഈള് പോന്നത്
ആഹ് പ്രൈവറ്റ് സ്കൂളിലൊക്കെ ഒക്കെ നല്ല എമൗണ്ട് അടക്കണല്ലോ ഒരു ഒരാൾക്കെന്നെ പതിനഞ്ചായിറുപ്യ ഡൊണേഷൻ കെട്ടി വെക്കണം പിന്നെ മാസാ മാസം ഫീസ് വേറെ എല്ലങ്കൂടി ആവുമ്പം പിന്നെ ഭയങ്കര-
പിന്നെ എന്തനെല്ല അതെ പഠിക്ക്ന്നടക്ക് കേട പഠിക്കുന്ന- ആഹ്
പിന്നെ ഇംഗ്ലീഷ് മീഡിയാണ് അതോണ്ട് പിന്നെ പ്രശ്നല്ല
ഇംഗ്ലീഷ് മീഡിയ ആ
ആ ഗവൺമെന്റ് സ്കൂളെന്നെ ഇംഗ്ലീഷ്മീഡിയം എൽ കെ ജി യു കെ ജി പത്താം ക്ലാസ് വരെ ഇംഗ്ലീഷ് മീഡിയം
അത്ണ്ടാ അട ആഹ് ഈടില്ല അങ്ങനെ ഓരോരോ സ്കൂള- ആഹ് അഞ്ചു പേർ
ഇത് പ്രൈവറ്റ് സ്കൂളായിരുന്നു ആദ്യം പിന്നെ അത് ഗവൺമെന്റിലേക്ക് മാറ്റിയത് അവര്
ആഹ് ഇംഗ്ലീഷ് മീഡിയം ണ്ടെങ്കിൽ പിന്നേം കൊഴപ്പില്ല
ആഹ് ഇംഗ്ലീഷ് മീഡിയം തന്ന ആയതോണ്ട് പിന്നെ പ്രശ്നല്ല ല്ലങ്കിൽ പ്രൈവറ്റ് ഒക്കെ പഠിക്ക കുമ്പം വല്യ എമൗണ്ടും ആവും നമ്മളെ സാധാരണക്കാരെ കൊണ്ട് താങ്ങാനും പറ്റില്ല അത്
ആഹ് അതെ മം ഹലോ
മക്കളൊക്കെ ഗവൺമെന്റ് സ്കൂൾന്നന്നേല്ലേ പഠിക്കുന്ന-
ആഹ് ഒക്ക രണ്ടാളെന്നെ രണ്ട് പിള് കുട്ടിയൊളും പെൺകുട്ടി ഇപ്പൊ ബൈന്നേര ങ്കി ഫോണ് കിട്ടിയേല ഓരെ കയ്യ്ൽ ഇണ്ടാവും അങ്ങനെ എതേ ഫ്രീ ഇണ്ടാമ്പോ പിന്നെ വേറെ നോക്കാനായി ഈ സമയം
അവര് വന്നാ പിന്നെ അവര് പിന്നാലെ പിന്നെ രാത്രി ഒരു പത്ത് എട്ട് മണിക്ക് ശേഷോക്കെ അവര് ഒറങ്ങിയന് ശേഷം കൊർച്ച് സമയം കേറാന്ന് വിചാരിക്കും പിന്നെ അങ്ങനെ കൊർ ഞായറാഴ്ച എന്തൊക്കെ തെരക്കിലാന്ന്ങ്ങനെ വീട്ടില പണിയൊക്കായിട്ട് അങ്ങനെ പോവേ ചെയ്യും പിന്നെ കെടക്ക സമയായി.
പിന്നെ രാവിലെ പിന്നെ തീരെ ഫോണിൽ തൊടാൻ പറ്റുന്നില്ല, ആഹ്
പിന്നെ രാവിലെ ഭക്ഷണണ്ടാക്കി അവരെ വിട്ട് പിന്നൊരു പത് പയ്നൊന്ന് മണിക്ക് ശേഷേ പറ്റൊള്ളൂ.
അങ്ങനേറ്റേ മ് മ് ശരി ഓക്കെ.
ആഹ് ശരി എന്നാ.